ഓക്കെ
ആഹ് കേക്കുന്നുണ്ട്
എന്തുണ്ട് വിശേഷങ്ങള്
ക്കെ സുഖയി പോണ് നല്ല മഴയാണ്
ആണ നമുക്ക് മഴയില്ല നല്ല
ഉ
നല്ല ചൂ ചൂടല്ല നല്ല വെയിലിന്റെഒരു അന്തരീക്ഷം മതെ മ് നമുക്കിന്നലിം മഴയില്ലായിരുന്നു. രണ്ടൂസം മുമ്പ് വരെ നല്ല മഴയായിരുന്നു.
ആഹ് മുറ്റത്തേക്കെറ്ങ്ങാൻ വയ്യ. ഇന്ന് ഇപ്പൊ മഴ പെയ്യണില്ല മഴ പെയ്ത് പ്പോ ചോറുന്ന് ശെ മുറ്റൊക്കെ നൻഞ്ഞ് കെട്ക്കാണ്പ്പൊ അടിച്ചാരാനൊന്നും വയ്യ.
ആഹ് അതാണ് മഴ വന്നാലുള്ള ഒരു ബുദ്ധിമുട്ടതാ എ ന നമുക്കതോലെ പറമ്പൊക്കെ ഒരുപാടുണ്ട് അടിച്ചു വരാനും
ആഹ് അപ്പൊ നനയുമ്പൊക്കെ പ്രശ്നാവുല്ലേ?
ന്നാം കരി പ്‌ലാവിലൊക്കെയുണ്ട് പ്‌ലാവും മാവും ഒക്കെ കൊഴിഞ്ഞിങ്ങനെ എല വീഴും ചക്കയും. മഴെയ്താങ് ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വെള്ളം കേറ്റുന്ന അങ്ങനെ യേരിയ അങ്ങനെ ബുദ്ധിമുട്ട് വല്ലോ ഉണ്ടോ മഴയത്ത്?
ഇല്ല അങ്ങനെ ബുദ്ധിമുട്ടുകള് വെള്ള കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നൂല്ല. വെള്ളം കയ് യ അങ്ങനെ ത്യൂന വേനലാവുമ്പോ വെള്ളം തീര അങ്ങൻത്തെ പ്രശ്നൊന്നുല്ല.
ആഹ് നമുക്കു അങ്ങനൊന്നുല്ല.
ഉഹ് ഒരുറൂപ്രദേശാണ് അതോണ്ട് പിന്നെ അയിനൊക്കെ
ആഹ്. നമ്മുടെയും നമുക്ക് കൂടുതലും നമ്മുടെ ഏരിയയിലെല്ലാ റബ്ബറും അങ്ങനേണ്. ഈ മലംപ്രദേശാണ് ഗ്രാമപ്രദേശാണ്.
ആഹ് കൊതുകിന്റെ ശല്യണ്ടാവൂല്ലേ?
ആഹ് കൊതു നല്ല കൊതുകുണ്ട്. പിന്നെ റബ്ബറ് കൊത് ആഹ് നേരെത്തെ ജനതങ്കതോല നേരത്തേങ്ങട്ടഴക്കും. ന്നിട്ട് കൊതിരിയൊക്കെ കത്തിച്ചു വെക്കും.
ഡബ്ബർത്തോട്ട അ് എല്ലാരും പറഞ്ഞേക്ക ഡബ്ബർത്തോട്ടണ്ടാവുമ്പോ കൊതുകിന്റെ ശല്ല്യാണ്.
ആഹ് റബ്ബർതോട്ടംന്ന് പറഞ്ഞാ ജോലിയും കൂടുതലാ ആഹ് പ റബ്ബർതോട്ട സ്വന്തായിട്ടുണ്ട് നമുക്കതോണ്ട് ജോലിയും കൂടുതല റബ്ബർ വെ വെട്ടാനാൾ വരും പിന്നെ കറയെടുക്കണം അതൊക്കെ നമ്മളെന്നെ ചെയ്യന്ന
ആഹ് ഇങ്ങളെന്നെ ചെയ്യൂല്ലേ?
ആഹ് പാലു പാലെടുത്തിട്ട് ഒറൊഴു അതിനകത്ത് രാസിഡ് കൂടെ ചേർത്ത് കൊറച്ച് വെള് അയിനൊരു കണക്കുണ്ട് അതനുസരിച്ച് നമ്മളിങ്ങനെ ഒറ ഒഴിച്ചു വെക്കും. അത് രാവിലെ ഒറഴ്ച് വെച്ച വൈകിട്ട് ആവുമ്പോത്തിനു സെറ്റാവും.
ആഹ് ന്നിട്ട് പിന്നയ്ന്ന് അഇങ്ങനെ പ ഒരു ഷീറ്റ് പോലൊക്കാ ക്ക്ണ മിഷീനിൽ കൊണ്ടോയി അല്ല
ആഹ് മിഷനുണ്ട് അത് നമുക്കില്ല മിഷെൻ കൊറച്ച് അപ്പുറത്ത് രണ്ട് വീട്ടിന്നപ്പുറത്താണ് മെഷ്യൻ അവിടെ കൊണ്ടോയി അടിക്കും അടിച്ചിട്ട് പിന്നത് വെയിലത്തൊണ്ടിടും. വെയിലത്തിട്ട് ഒണക്കി ആഹ് കൊറച്ച് പെ ആ ഷീറ്റ് വെയ്ക്കും. കൊറച്ച് കഷ്ടപ്പാടാണ് അതോണ്ട് എപ്പഴും ജോലിയാണ്.
അപ് ഈ അത് വേനൽക്കല്ലേ ഉള്ളൂ അല്ല എല്ലാ ടൈമിനും ഇത്ണ്ടാവില്ലല്ലോ?
അല്ല മഴയ ത്ത് നമ്മളഴിന് കവറിടും റബ്ബറിന് കവറു
ആഹ് എപ്പോളുണ്ടാവൂല്ലേ?
ആഹ് എന്നുവച്ചൽ വല്ല്യ വേനൽ സമയത്ത് വെട്ടത്തില്ല. മഴയില് ഈ ഒണക്ക സമയത്തയ്ന് റസ്റ്റ് കൊട് പിന്നെ രണ്ടു മാസം ഇന്നാലെ പാലൊക്കെ കിട്ടൊ റബ്ബർന്റെ കറ കിട്ടണെങ്കിലെ അയ്ന് കൊറച്ച് റെസ് തുടങ്ങണംത് എല്ല എല്ലാ ദിവസം
കവറിട്ട് ഇങ്ങനെ കാണലണ്ട് ഞാന് മഴ അതിന്റെ ആ പാലിലേക്ക് മഴ കൊള്ളാതെ
അം അല്ലെങ്കിൽ പാല് വെള്ളം വീണിട്ട് പാലെല്ലാം ഒഴുകിയങ് പോകത്തില്ലേ ആ ഇത് ഭയങ്കര കണ്ട കടിഞ്ഞ മഴയന്ന തന്നെ വെട്ടത്തില്ല നമുക്ക് വെട്ടാനും ബുദ്ധിമുട്ടല്ലേ
ആ ആ അത് ഞമ്മളൊരു ടൈം ആ പാകമാവുമ്പോൾ വെട്ടാനായിനന്ന് തോന്ന്പോളാണോ അ
അല്ല അതിേഴ് ഏഴ് ആ ഏഴ് വർഷമാണ് എന്റെറ ഒരു കണക്ക്
ആ ഏഴ് വർഷമാണോ മരത്തിന് അതിന്റെ ഇത് കിട്ടണെങ്കില്
ആഹ് അത്രയും നമ്മള് കയ്യിൽന്ന് പൈസ ഇട്ട് ഇങ്ങനെ അതിനെ ഇങ്ങനെ പരിപാലിച്ചു ആ സംരക്ഷിക്കണം നമ്മൾ കുഞ്ഞിനെ വളർത്തത്തില്ലേ അതുപോലെ കഷ്ടപ്പാടാണ് അത്രയും കയ്യിൽന്ന് പൈസ ഇറക്കി ഇറക്കി അതിന് വളവും സമയ സമയത്തിന് വളമൊക്കെ കൊടുത്താലെ ഏഴു വർഷം കൊണ്ട് വൊട്ടാൻ പറ്റൂ
ആ ഹാ അപ്പൊ എങ്ങനെ ഒരു മര വന്ന ഒരു ഭാഗം മാത്രേ വെട്ടുവൊള്ളോ എങ്ങനെ വരിപരിായിട്ടിങ്ങനെ വെട്ടുവോ
ആ അങ്ങനെ ഒരു മരം നമ്മള് നട്ട് ഇരുപത് വർഷം വരെ വിട്ടാം അത് ഒന്ന് രണ്ടു വർഷം ഒക്കെ കഴിയുമ്പോ കുറച്ച് മാറ്റി കിട്ടും
ആഹ്
അങ്ങനെ അങ്ങനെ അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് അങ്ങനെ വെട്ടി ഇരുപത് വർഷം ആവുമ്പം പിന്നെ അത് റീപ്ലാന്റ് ചെയ്യും മരം മൊത്തത്തി മുറിച്ചിട്ട്
മുറിച്ച് എഴുവാക്കൂല്ലേ പിന്നെ പിന്നെ അന്ന ഇങ്ങനെ പാല് കിട്ട ട്ടാൻ സാധ്യത ഉണ്ടാവൂലല്ലേ
തന്നെ ഇരുപത് കൂടിപ്പോയ ചെട്ടരു ഇരുപത്തഞ്ച് വർഷം അപ്പോഴത്തന്നെ പിന്നെത് പാല് കിട്ടത്തില്ല പിന്നെ നമ്മുക്ക് നഷ്ടമാ
പിന്നെ എങ്ങനെ അയിന്റെ തൈകൾ ഉണ്ടാക്കലേ അതിറെ എന്തോ വിത്തോ പൂവോ എന്തോ ഉണ്ടോ
അതിന്റെ ആ കുരുണ്ട് കുരുണ്ട് ആ പൂത്തട്ട് കുരുവാവും
ആഹ് അങ്ങനെ തയ്ക്കി ഇടെക്കലേല്ലേ
ആ അന്നരം അത് എടുത്ത് പാവി നമ്മള് തയ്യക്കും എന്നിട്ട് അത് തന്നെ ആ അതിന്റെ തന്നെ ഈ ബഡ്തൈ ഉണ്ട് അത് വേടിക്കാൻ കിട്ടാ അത് തന്നെ മേടിച്ച വെച്ചാ നല്ല നല്ല പാല് കിട്ടും മറ്റേത് നാടനല്ലേ അതിന് പാല് കുറവാ ഉം അത് കൊറേ ആ കുറ വൈകയും ചെയ്യും പാലും കുറവായിരിക്കും
കോതറയോ ങ്ങള് അല്ലെങ്കിൽ ഐന്റെ ഉം നിങ്ങളെ സ്ഥ നിങ്ങളെ സ്ഥ തന്നെ കുഴിച്ചിട്ട് അതൊക്ക അല്ലെങ്ക അത്ങ്ങനെ വാങ്ങിയതോ
നമ്മളത് വ അല്ല ആഹ് നമ്മൾ സ്ഥലം നമുക്ക് ഉണ്ടായിരുന്നു സ്ഥലം സ്ഥലം മേടിച്ചിട്ട് നമ്മടുക്കെ വസ്തുവിനൊക്കെ വെല കുറവാ ഈ മലം പ്രദേശായോണ്ടെ ആഹ്
ഇപ്പം നല്ല ഇങ്ങനെ കുത്തനുള്ള സ്ഥലട്ടൊക്കെ വേണ്ട ഇതിനൊക്കെ ചെയ്യണെങ്കിൽ
ആഹ് കുത്തിനെയുള്ള സ്ഥലത്താ കൂടുതലും അത് ചെയ്യുന്നത് നമ്മുടെ അങ്ങനത്തുള്ള സ്ഥലമാണ് കേ ത്തി ഇറങ്ങി നെരപ്പുള്ള സ്ഥലങ്ങളിലും ചെയ്യും ഇത്ര ഉള്ള സ്ഥലങ്ങൾക്ക് വസ്തുവിനൊക്കെ വില കുറവല്ലേ അന്നേരം അങ്ങനെത്തുള്ള സ്ഥലങ്ങളിൽ മേടിച്ച ആൾക്കാരുണ്ട് ഏഹ് റബ്ബർ നടും
ആഹ് കൊറച്ച് കഷ്ടപ്പെട്ടാലും പിന്നെ ഒരു കാര്യയാവുലെ വെട്ടാനാവുമ്പോ ഒരു കാര്യയാവും ല്ലേ
തറാൻ പോ ഒരു കാര്യം പിന്നെ നമ്മള് തന്നെ വെട്ടി കറ എടുക്കുന്നെങ്കിൽ അത്ര ആഹ് പിന്നെ ലാഭമാണ്
ആഹ് പിന്നെ അയിനൊക്കെ ആളെ ആക്കുമ്പോ അയിനൊക്കെ അവൽക്ക് പൈസ കൊടുക്കണം അപ്പൊ അത് നഷ്ടവൊല്ലോ
നമ്മള് അതുകൊണ്ട് നമ്മള് തന്നെ വെട്ടാൻ ആള് വരും പിന്നെ ഷീറ്റ് അടിക്കുന്നതും കറ എടുക്കുന്നതും ഒക്കെ നമ്മള് ഉം ഉം അതോണ്ട്
അങ്ങനെ വീട്ടിലെ ആളെ ക്കെ ഇണ്ടോ ചെയ്യാൻ
ആഹ് ചെയ്യാനൊക്കെ ആളുണ്ട്
ഉം
ഉം അതന്നെ പാലെടുക്കുന്നേ നമ്മള് തന്നെ ഒരാള് തന്നെ എടുക്കത്തള്ളു പിന്നെ ഈ റബറിന്റെ കറയൊക്കെ പുറത്ത് പ്രത്യേക ഡ്രസ്സ് ഒക്കെ വെച്ച് ആ ഡ്രസ്സ് ഇട്ടൊണ്ട് പോയാ എടുക്ക്ന്നത് നമ്മ ആഹ് ആഹ് ആഹ് അതിന്റെ കറ ഒട്ടും നമ്മുടെ പുറത്തൊക്കെ വീണാല് പിന്നെ അത് ആ ഡ്രസ്സ് പിന്നെ
ചെരട്ടയിൽ അങ്ങനെ ആ നെറയാനായിണോ ന്നൊക്കെ ഇങ്ങനെ എടക്കട ക്ക് പോയി നോക്കൊക്കെ വേണം
അല്ലല്ല ആ അത് ആ നമ്മള് വല്ല്യ ഈ പ്ലാസ്റ്റിക്കിന്റെ ചിരട്ട വെച്ച് നമുക്ക് അറിയാല്ലോ ഒരു മരത്തിന് എത്ര കിട്ടോന്ന് അത് ഇങ്ങനെ ഒഴുകി പോകത്തെ ഒന്നൂല്ല അ അതിന് അത് നമുക്ക് അറിയാൻ പറ്റും രണ്ട് മണിക്കൂർ കഴിയുമ്പ ത്തിന് വെട്ടിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴത്തേന് എടുക്കണം
യാ യാത്രൊക്കെ ഇങ്ങനെ പോകുമ്പോ കാണല്ണ്ട് കൊറേ ടബ്ബർത്തോട്ടും ഇങ്ങനെ ചിരട്ട ഇങ്ങനെ വെക്കണതും ഒക്കെ ഇങ്ങനെ കാണലുണ്ട് പക്ഷെ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ രീതിന്ന് അറിയൂല ആഹ്
പിന്നെ എല്ലാർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല അതിന്റെ ഒരു സ്മെല്ല് ഉണ്ടല്ലോ ആ ഈ റബ്ബറിന്റെ ആ ഒരു സ് സ്മെല്ല് നമുക്കൊക്കെന്നെ ശീലയോ ണ്ട് കുഴപ്പമില്ല
ആഹ് ഞങ്ങളെ പിന്നെ ഇപ്പന്റെ നാട്ടിൽ ഇതേപോലെ മ കം മ്പിനിണ്ട് മരക്കമ്പിനി അവിടെ ഈ ടബ്ബർ ഔടെ മരം കൊണ്ട് വരുമ്പോ ടബ്ബറിന്റെ ഇങ്ങനെ ഒലിച് ഇങ്ങനെഒലിച്ചത് ഒക്കെ ഇണ്ടാവൊല്ലോ മുറിച്ച ഭാഗങ്ങളൊക്കെ അത് ഇന്നിട്ട് അയിന്ന് അയിന്റെ ആ ഒലിച്ച ഭാഗങ്ങള് എടുത്തി ട്ട് അത് ഉരുട്ടി ഉരുട്ടി ഉരുട്ടി ഞങ്ങള് ടബ്ബർ പന്ത് പോലെ
ആന്നോ നമ്മളും അങ്ങനെ ചെയ്യാ അത് ആഹ് കളിക്കാൻ ആഹ് അത് നമ്മൾ അത് അയിന്റെ ഒ ട്ടുപ്പാല് എന്ന് പറയാ അതെല്ലാം കൂടി ഇങ്ങനെ വാരി വെച്ചിട്ട് കുറച്ച് ആകുമ്പോ കൊണ്ടു കൊടുക്കും അയിന് പൈസ കുറവാ ഒട്ടുപാലിന് ഉം ഉം
അല്ല ഞങ്ങള് മരക്കമ്പനിയിൽ ഇങ്ങനെ വരുന്ന മരത്തിന്റെ മോളിന്ന്ട്ത് അതൊക്ക ചെറുപ്പകാലത്തുള്ള ഓർമകളാട്ടോ അതൊക്കെ
ആഹ് ഉം മര മരക്കൊമ്പന്ന് പറഞ്ഞാ ഈ ക ക കപ്പയുടെ ക കപ്പേടെ
അല്ല ഈ ഇതെന്നെ മര ക്കമ്പിനി പിന്നെ വല്യ വല്യ മര ക്കമ്പിനി ഉണ്ടാവല്ലോ ആഹ് അവിടെ മരം കൊണ്ടുവരുമ്പണ്ടല്ലോ
ആഹ് ആഹ് ആഹ്
എന്നിട്ട് അതിന്റെ ടബ്ബ ഇത് എടുത്തിട്ട് ആ ഒലിച്ച അതെടുത്തിട്ട് ആഹ് ചുരുട്ടി ചുരുട്ടി ചുരിട്ടി ഇങ്ങനെ പന്ത് പോലെ ആക്കി എടുക്കും
അപ്പൊ എന്തോരും കളികൾ കളിച്ചിട്ടുണ്ട്
ആഹ് അതന്നെ അപ്പൊ അപ്പളാണ് ആ ബുദ്ധി അന്നില്ലേനി ഇതിങ്ങനെയാണ് സംഭവം എന്നുള്ളെ ഇപ്പള് അങ്ങനെ ആലോയിക്കണേ ട ബ്ബറി ടബ്ബറിന്റെ അതുകൊണ്ടാണ് പ അങ്ങനെ ആണ് ആ ടബ്ബർ പന്ത് കണ്ടുപിടി ക്ക്ണ് ടബ്ബറിന്റെ സാധനങ്ങളൊക്കെ അങ്ങനെയാണല്ലോ എന്നുള്ള ഒക്കെ ഓരോ
അത് നമ്മളിങ്ങനെ ബോളാക്കി ഇങ്ങനെ ചുറ്റി ചുറ്റി കെട്ടി വെക്കും കെട്ടിവെച്ചിട്ട് ഇങ്ങനെ നമ്മള് റബ്ബർ പോലട്ട് കളിക്കും അതിങ്ങനെ കുതിച്ചു പോവുകയും ചെയ്യും പിന്നെ അത്രയും ഫിനിഷിംഗ് വരത്തില്ലന്നേ ഉള്ളൂ എന്നിട്ട് പിന്നെ നമ്മള്
ല്ല മ്മളെ കൈയ്യോണ്ട് ആക്കണ ഒരു ഇതാണല്ലോ എന്നാലും ഞമ്മക്ക് അത് ഇപ്പ ഇങ്ങനെ ആലോയിക്കുമ്പോളേ ആ ഇപ്പ ഇങ്ങനെ ആലോയിക്കുമ്പം ഡബർന്റെ സാധനങ്ങളൊക്കെ ആ ഇങ്ങനാണല്ലോ ഓരോ സാധനങ്ങള് കണ്ടുപിടിക തിന് തിന് ഇതിനാലാണല്ലോ ന്ന്ള്ള ആങ്ങത്തെ ഒരോ അറിവ്. ങ്ങള് പോരോന്ന് കിട്ടി
ചെയ്ത് നോക്കുമ്പോഴേല്ലെ പരീക്ഷണങ്ങള് ചെയ്ത് നോക്കുമ്പോഴല്ലേ അറിയുന്ന ഓരോരോ കാര്യങ്ങള്. നമ്മളന്നെ വീട്ട്ലെന്നെ കുക്ക് യ്യുമ്പ തന്നെ ഓരോ പരീഷ്ണങ്ങൾ ചെയ്തതല്ലേ ഓരോ പുതിയ പുതിയ വിഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കാണ് ആഹ്
കൊറവ്ണ്ടെങ്കിലും കൂടുതല്ണ്ടെങ്കിലും ഞമ്മള് ഇനിപ്പോ ള്ള സാധനം വെച്ച് ഞമ്മള് ണ്ടാക്കും. കുമ്പോ ചെൽപ്പോ ഒരു കൊയപൊണ്ടാവൂല്ല എന്തെങ്കിലും എന് ന്തെങ്കിലു ഒന്ന് കൂടി പോയാല് അഹ് പോയ തെന്നെ. പ്പ ചെൽപ്പാ ഈ അളവൊന്നും വേണന്നൊന്നും ണ്ടാവൂല. ഷെ അഹ് നല്ലെ കറക്റ്റ് ആയിട്ട് നല്ല യോ ടേസ്റ്റ് ണ്ടാവും.
മ്പോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അത്രയും നല്ലതായിട്ട് വെര് പിന്നെ അത് ഒന്നുടെ ചെയ്യുമ്പോ അത്ര ഇത് വരുത്തില്ല ആ അതെ ആ അത് അമ്മള് ആദ്യം ചെയ്യുമ്പോ അത്രേ അത് കറക്റ്റ് ആവണോന്ന് പർണ് അത്ര ആലോയ്ച്ച് അമ്മള് ചെയ്യും. രണ്ടാമത് ചെയ്യുമ്പോ വിചാരിക്കും ആ നമ്മള് രണ്ടാ ത്ത് പ്രാശ്യം അത് ചെയ്യുമ്പോവിചാരിക്കു അത് ഒര് റാഷ്യം നമ്മള് ചെയ്തതല്ലേ. നമുക്കത്റിയാലേ എന്നുള്ള താ ആ ഒര് രീവിയോട് ആ അതാണ് അയ്ന്റെ കാര്യം.
ഉം
രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്
ന്നപ്പ പുട്ടണ്ടാക്ക്യത്.
ആണാ ഞാനും പുട്ടാണ് എനിക്കും ഇന്ന് പുട്ടും പഴവും ആക്കാന്ന് ചാരിച് മ്പോ ജോലി
ചെറ് വായറ്ക്കറിയാണ്.
എഴതുന്ന ആ എനിക്കിന്ന് കൊറചോ പൊറത്തു പോണയിരുന്നു നമക്ക്ആന്നെ സമയവു കിട്ടത്തില്ല ഇങ്ങനെ ഓരോരോ ജോലികളോ ഓടി നടത്തിയാണ്. ഏ എടയ്ക്കന്ന് പൊറത്തു പോണം സാനോക്കെ മേടിക്കണ അല്ലേ.
ആ ആ ആഹ് ഏ ഇതിന് ഈ ഡ ബർ ണ്ടെ ഇഞ്ഞ് വെ വേ അല്ലാതെ വേറെ എന്തെങ്കിലും ത്ണ്ടോ?
അല്ലാതെ വേറെ കൊറച്ച് പറമ്പണ് ഈ റബ്ബർണ്ടെ എടയ്ക്ക് ഇത് ഒന്നും പിടിക്കത്തില്ല. റബ്ബർണ്ടെ അതെ അയിന്റെ ചൂടലു കൊണ്ടേ ആ അത് മാ അത്രേ പറ്റത്തുള്ള് അതോണ്ട് പിന്നെ നമ്മള് അത്യാവശ്യം ണ്ട് ശെരിയടാ എന്നീ വിളിക്ക ശെരി ഓക്കെ.
ആ ആ